വെറുതെ
കഴുപ്പൊക്കെ കഴിഞ്ഞു രാവിലത്തെ
ആഹ എല്ലാം കഴിഞ്ഞു ആ രാവിലെ എന്താ ഇഡലി സാമ്പാർ
ആഹ മതിയല്ല ഉള്ള കുഞ്ഞുങ്ങള് രണ്ടുപേരും ഒറ ആ ഞാൻ ചുമ്മാ ഇരിക്കുവായിരുന്നു മഴയൊക്കെ ഉണ്ടോ അവിടെ
ആഹ മഴതേ ഇപ്പഴും പെയ്തൊണ്ടിരിക്കുവ
ആഹ് ഇവിടെ തെളിഞ്ഞു എന്നാലും മഴ
ആ എനിക്ക് ഇവിടെ ഒരു കൃഷി തോട്ടം ഉണ്ടായിരുന്നേ അതാണ് ആകെ വെള്ളം കേറി പയറ് പടവലങ്ങ തക്കാളിക്കക്കെക്കൊണ്ട്.
ഒണ്ടായോ ന്നിട്ട് തക്കാളിക്കൊക്കെ
തക്കാളി ഉണ്ടായേ ആ പടവലങ്ങ ഒന്നും ഒണ്ടായി തൊ ട്ങ്ങിയില്ല.
ആണോ അതിനിപ്പം മഴ ആയത് കൊണ്ട് ഇനിയിപ്പോ ഒണ്ടാകാനും പാട് വരുവായിരിക്കുംല്ലേ.
വെള്ളം കെട്ടി കെടക്കുവന്നേ അതിനിപ്പം ഒരു വ എന്തേലും വെട്ടി വെല്ലോം കുഴിയെല്ലാം അങ്ങോട്ട് നീക്കി വെല്ലം വിടണം വെള്ളം പോവാനേ
ആവോക്കളുവല്ലോ അവിടും പ്രശ്ന ഇല്ല മലയൊക്കെ ഇട്ട് നിർത്താ മേല ന്നോ
ആഹ് അങ്ങനെ നിർത്തിയതാ പഷേ വല്ലാതെ മഴ പെയ്തില്ല രണ്ടൂസായിട്ട്.
തണ്ടിനൊന്നും വല്യ കനമില്ലല്ലോ.
അമ്മയൊക്കെ പോയോ?
എല്ലാരും പോയി ഞാനിവിടെ ഒന്ന്, രണ്ട് കൃഷി വെച്ചിട്ടുണ്ട്. കാന്താരിമൊളക്, പച്ചമൊളക്, നമ്മുടെ വേലിച്ചീര
ആ അതൊക്കെയാ നല്ലത് ഇപ്പൊ വരുന്ന എല്ലാം വേശവല്ലേ.
ആ ചൊമല ചീരാ പിന്നെ ഇഞ്ചി, മ- മഞ്ഞള്, ചേമ്പില്ലേ നമ്മ്ടെ കൊച്ചു ചേമ്പ്.
ആഹ് അതൊക്കെ ആ അതൊക്കെയാണ് പെട്ടെന്ന് വളന്നോളൂവല്ലോ.
ആഹ് അത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അത് കറി വെക്കാൻ മേടിക്കുമ്പോഴത്തേനേ അതിന്ന് മിച്ചം വരുന്നതെല്ലാം കൂടെ ഞാൻ കൊണ്ടിടുന്നതാ അപ്പം അങ്ങനെ കിളി അല്ല നമ്മള് വെച്ചാ ചിലപ്പോ കിളുകത്തില്ല
ഉം കുഞ് വേറെന്താ മഴയായോണ്ട് ആകെ തണുത്ത് ഇങ്ങനെ ഇരിക്കുക
എങ്ങും പോകാനും പറ്റില്ലല്ലേ
ആഹ് പോണം കൊച്ചിനെ കൊണ്ടുവരാൻ പോണം അംഗനവാടി അമ്മേനെ ഒന്നു വിളിക്കണം
ആഹ് ആമ്മയ നാളെ നാളെ നാളെ പോകാന്ന് കരുതിയാ വന്നിട്ട് ഞാൻ പിന്നെ പോയില്ല നാളെയൊന്ന് പോണം നാളെ പോയിട്ട് മ മാറ്റന്നാൾ ഇങ്ങ് വരാന്ന് കരിതിയിരിക്കുന്നു
ചേട്ടന്റെ കുഞ്ഞൊക്കെ സുഖായിരിക്കുന്നോ നിന്റെ മക്കൾ ഉറങ്ങിയോ ആ സ്ഥിതീകരണംന്ന് പറഞ്ഞാൽ
പ പള്ളി കൊണ്ട് കൊച്ചിന്റെ പേര് ചൊല്ലി വിളിക്കത്തില്ലേ ഈ ഇൻ ഇന്നവരുടെ കുഞ്ഞാണ് ഇന്നതാണ് പേര് എന്ന് പറയത്തില്ലേ
ആ അത്
സ്തുതികരണം അത് വല്യയ ചടങ്ങായിട്ടൊന്നുല്ല ആ പള്ളി കൊണ്ടു പോകുന്നു
അത്യാവശ്യം ഉം അത്യാവശ്യം ബന്ധുക്കളെ ഒക്കെ വിളിച്ച് അല്ലേ
ഓ അങ്ങനെന്നുവില്ല ഇവിടെ മാത്രെ പറഞ്ഞള്ളൂ. പിന്നെ ചേച്ചിയുടെ വീട്ടുകാര് അത്രേ ഉള്ളു ഇവർക്ക് ഒ ഒന്നാം പറന്നാളാവ എന്തോ
ണ്ടായോടി
ആരെ
ജി ആ
ആ അവർക്കൊരു കൊ ച്ച് ഒരാങ്കൊച്ച് എനിതോന്നുന്നു അത് നഴ്സറി പോകുന്ന് ണ്ട് അതിനേ ഈ പ്രാശ്യം അംഗൻവാടിലാക്കിയിട്ടുണ്ട്.
ആ ആ നീ ഇനി ആ ഇനിയിപ്പ നാളെ വീട്ടി പോണല്ലേ
നാളെയിനി പോണം നാളെ ഉച്ചയാവുമ്പം മഴയാണെ എങ്ങനെ ആയിരിക്കുന്നറിയി ത്തില്ല എങ്ങനേലും പോണം
ച്ചായിരുന്നോ
ആ രാവിലെ പുട്ടായിരുന്നു പുട്ട് കഴിച്ച്. പുട്ടെല്ലാം കഴിച്ചി ട്ടിരിക്കുവാ മഴ കാരണം ദെ ഈ വെയില് തെളി ന്നേയില്ല ഇഷ്ടം പോലെ തുണിയുണ്ടലക്കാനും
ഉം ആ നേരത്തെ ജോലി ചെയ്തെടുത്തൊക്കെ വല്ലോം നോ ക്കുന്നുണ്ടോ നീ
ഓ ഇനിയിപ്പോ ഉടനെയൊന്നും ജോലിക്ക് പോവാൻ പറ്റത്തില്ലല്ലൊ. ആ ആ ആ രണ്ട്പേരണ്ട് ഇവർക്കിനി ഒരു പ്രായമായി ഇവരെ ഒന്ന് ഒരു എന്നാണോ എന്നാപറയണെ അംഗൻവാടി പോകുന്ന പ്രായ
അത് വെറുതെയാടീ നമ്മളങ്ങനെ വിചാരി ക്കുവെ പക്ഷെ ആന്നാലും നമുക്ക് പോകാനൊന്നും പറ്റ റ്റത്തില്ല കാരണം എടീ നമ്മളിപ്പം ഞാനൊന്ന് പോകാന്ന് വെച്ചാലും അവള് കരയുവൊ അതോ നമ്മളെ പെട്ടെന്നെങ്ങാനും വിളിക്കുവോ എന്നൊക്കൊരു ടെൻഷനാ
അ അത് അത് ശരിയാ അങ്ങനെ നമ്മള് നോക്കിയിരുന്നാണ്ടല്ലോ നമ്മക്ക് സാമ്പത്തികം നമ്മടെ കയ്യില് നിൽക്കത്തില്ല
ഞാനിവിടെ ഒരടുത്ത് ഒരിടത്ത് കിട്ടിയതാടീ അന്നിട്ടത് പോകാനും എല്ലാം റെഡിയായതാ പക്ഷെ അവിടെ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങാനോ അവധിയെടുക്കാനോ ഒന്നും പറ്റത്തില്ലെ ഇവള് ഒന്ന് റെഡി ആയി നന്നായിട്ടൊന്ന് പോയി തുടങ്ങി കരയാതൊക്കെ പോയി തുടങ്ങീട്ട് എനിക്ക് പ റ്റത്തുള്ളൂ
അന്ന് അങ്ങനാണേലും നോക്ക് വെറുതെ വീട്ടി ട്ടി ഇരിക്കുന്നതിലും നല്ലതല്ലേ
പള്ളിയും ആ സോറി ആ അങ്ങനെ അടുത്ത് എവിടെങ്കിലും ഒക്കെയ നോക്കുന്നത്
അടുത്തടുത്താണോ
ആ അതൊക്കെ ഞങ്ങൾക്ക് അടുത്താ വല്ല്യ ദൂരവൊന്നുമില്ല അത് ആ സ്ഥലങ്ങളൊക്കെ യാണ് ഞങ്ങൾക്ക് കൂടുതലും അടുത്ത്
ആ അതുകൊണ്ട് തന്നെ പ്രശ്നം ഇല്ല ഞാനും ഇങ്ങനെ പോ ഓ ഞാനിങ്ങനെ നോക്കുന്നുണ്ടേ പക്ഷെ വളുമാരായിട്ട് പോ അമ്മയില്ല പകലിവിടെ അമ്മ എന്തേലുമൊക്കെ പണിയുണ്ടെങ്കിൽ അമ്മ പണിക്ക് പോകും
ചേട്ടനിപ്പോ പണിയുണ്ടോ?
ചേട്ടന്റെ ഒരൊറ്റ വരുമാനത്തിലാ ഓ ടുന്നേ
ആ ഏട്ടത്തിയമ്മയും മക്കളും
അവരൊക്കെ മാറി ഞങ്ങളെല്ലാവരും ഒന്നിച്ചാരുന്നു അവര് മാറി ഈയിടെ അവര് അവരെനിക്ക് തോന്നുന്നേ ആറാം തീയതി ആ പോയി ഇവിടുന്നു മാറി അപ്പൊ ഞങ്ങള് മാത്ര ഉള്ളൂ ഉം ഞങ്ങള് മാ ത്രേ ഉള്ളു കുടുംബത്ത്
ആ
ഇന്നലെ ഞാനിങ്ങനെ ഇന്നലെ ഞാൻ നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കിന് നീ എന്നോട് ചോദിച്ചില്ലേ എന്നാ പറ്റി എന്നാ പറ്റിയെന്ന് പറയാനായിട്ട് ഒരുങ്ങിയപ്പോ അമ്മ വന്ന് പുറകെ നിന്നേ ഞാൻ പക്ഷെ കണ്ടില്ല എന്തൊ ഒരു നിഴല് പോലെ എനിക്ക് തോന്നി
എനിക്ക് എന്തോ വിഷമം പോലെ തോന്നി
ആ അത് അങ്ങനെ ഇരുന്ന പ്പളാ നീ വിളിച്ചത്
ആ സാധാരണ പിള്ളരുടെയൊക്കിം ഇഇങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പ നമക്ക് അങ്ങനെ
അഹ് പിള് പിള് ആഹ് പിള്ളാരുടെ കാര്യങ്ങളല്ലേന്ന് ഞാൻ അല്ലാതെ നമ്മൾ ഈ കുടുംബത്തിലൊക്കൊ ഓരോ അമ്മയെ ക്കേട്ടോരോ രൊ
കേട്ട് നീ മിണ്ടിയായ്രുന്നോ പ പെണക്കല്ലായിരുന്നോ
പെണക്കന്ന മിണ്ടും വല്ല്യ മിണ്ടാട്ടല്ല ന്നാ മിണ്ടും അങ്ങൻത്തെ പ്രശ്നം
ആഹ് ഞാനൊരു ദെവസം നിന്റെ അമ്മയെ കണ്ടാര്ന്നു
ച്ച ആഹ് അമ്മ എവിടെേലും പോയപ്പോ കണ്ടായ്രിക്കും
ആഹ് അവിടെ നിയ്ക്ക്ന്ന ക്കണ്ടാര്ന്നു
ആഹ് എന്നാ കൊറഞ്ഞ്
എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഞാ വണ്ടിയെലാര്ന്ന്. ആഹ് അവിടെ നിയ്ക്കുന്നെ കണ്ട് ആഹ് നമ്മടെ ആഹ് അവിടെ അല്ല അല്ല ഞാൻ ഞങ്ങട അവിടെന്ന് ബെസ്സ് അത് കേറീട്ട് വണ്ടി കേറി പോയപ്പം
ആണല്ലേ ആഹ് ആഹ് അവിടെ നിക്കുന്നുണ്ടല്ലേ ആഹ് ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നത
ആഹ് ഒന്ന് വിളിക്കാനൊന്നും പറ്റിയില്ല ഞാ നിന്റെ കാര്യം ഒന്ന് ചോയ്ക്കണ കുഞ്ഞുങ്ങളൊണ്ടായിട്ട് പിന്നൊന്നും വിവരൊന്നും അറിഞ്ഞില്ലല്
ആ ആ അത് ശരി ശരി ആഹ് ഞാനൊരൂസ മറ്റേ നമ്മടെ അവിടെ വീടിനടുത്തുള്ള കൂട്ടുകാരിയില്ലേ മെലിഞ്ഞിട്ട് ഇച്ചിരി വെള്ത്തെ ഏറെ മുടിയൊക്കൊള്ളേ ആ അവ അവളെ കണ്ടാര്ന്ന് ജേ കൈ വീണെ വണ്ടിയെ പോയപ്പോ കൈ പൊക്കി ക്കാണിച്ച് വിളിക്കാനും മിണ്ടാനും പറ്റീല്ല അമ്പലത്തീ പോട്ട് തിരിച്ചു പോകുന്നാന്ന് തോന്നുന്നു
ആ ആ ഞാനിപ്പങ്ങനെ ആരേം കാണാ റേയില്ല വീട് അങ്ങോട്ട് പോയി ഒരാഴ്ചയെങ്ങാണ്ട് അവിടെ പോയി നിന്നാര്ന്നു ചേച്ചി വന്നപ്പഴേ,
ആ പിന്നെ പോയില്ലല്ലേ
പിന്നെ പോയില്ല ചേച്ചീടെ മൂത്ത മകനില്ലേ വീ ട്ടീപ്പോക്ക് കൊറവാന്ന് പറ ഞ്ഞഅല്ലേ ഇവിടെ അമ്മ ആ ഒരു സമയാമ വെളുപ്പിനെ പോവേ അപ്പ അതുകൊണ്ട് എനിക്ക് അം അമ്മയോ ഇവിടെ ആരു ഇല്ല വെല്ല്യമ്മക്കാണെങ്കി പത്ത് നൂറ്റിനാല് വയസ്സായി.
ആണോ ഇപ്പഴും കൊഴപ്പൊന്നുവില്ലല്ലേ
ഇല്ലില്ല കൊഴപ്പൊന്നൂല്ല അപ്പൊ അതുകൊണ്ട് ആ അങ്ങനെ പറ്റാറില്ല
ആ അത് ഞാനും ഇങ്ങനെ ഓർത്തെ നീ അങ്ങനെ വീട്ടിലോ ട്ടൊന്നും വല്യ വരവില്ലന്ന് അ അങ്ങനെ ഞാനാണെങ്കി എത്ര നാള പത്ത് മാസത്തോളം അവിടെ നിന്ന് അമ്മയ്ക്ക് ജോലി ഉള്ളതാ അമ്മ പെൻഷൻ പറ്റി റ്റാതെ അത് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവിടങു ആരു ഇല്ല ആ പയങ്കര സൈലന്റ് ആയി ട്ടുള്ള ഈ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷ ഇവിടെ നമ്മടവിടം പോലൊന്നും അല്ല അത് കാരണം ഞാന് വീട്ടിൽ തന്നെ നിന്ന് അമ്മ വന്ന് കഴിഞ്ഞപ്പളാ ഈ ഇങ്ങോട്ട് പോന്നെ പക്ഷെ ഇപ്പൊ ഓർക്കുവാരുന്നു ആ ആഹ അത് കാരണം ഭയങ്കര
എക്ക് പക്ഷെ അത്ഷ്ടല്ല എനിക്ക് അച്ചിരി ഒളിയം കൊള്ളാം
ആ എനിക്കും അതൊക്കെ തന്നെയ ഇഷ്ടം പോലെ ആൾക്കാരും ഒക്കെ ആ നല്ലേല്ല ഇടപെട മ പറയൊക്കെ ചെയ്യുന്ന ആള് വ ഇവിടെന്ന് പറഞ്ഞിപ്പ ഞാൻ മാത്രം അയുള്ളൂ മിണ്ടാനും പറയാന അങ്ങനെ ആരും നമുക്ക് ഇല്ല പകല് എന്തേങ്കലും പണിയൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടകും മിണ്ടാനും പറയാനും ആള ഉണ്ടെങ്കിൽല്ലേ നമുക്ക് ഓരോ കാര്യങ്ങള്ൾ ചെയ്യാനും എടുക്കാനുമ ഒക്കെ ഒരു
ഉ നിന്റെ പണിയല്ല കഴിഞ്ഞോ
എന്റെ പണിയെല്ലാം തീർന്നു എൻന്റെ ദൈവമേ എനിക്കൊര അവദ്ധം പറ്റിയുന്നേ മഴ കാരണം ഇരുണ്ടും മൂടി കിടക്കുവല്ലായിരുന്നോ ഞാന് അലാറമൊക്കെ വെച്ചാ കിടന്നതേ പക്ഷെ അലാറം അടിക്കുന്ന കേട്ടിട്ട് ഞാൻ അത് നിർത്തി വെച്ചിട്ട് ഞാൻ പിന്നെയും കിടന്ന് എട്ടേമുക്കാല് കഴിഞ്ഞപ്പള എഴുന്നേറ്റ വന്ന്
ആ
അങ്ങനെൊരു അബദ്ധം എനിക്ക് പറ്റി അങ് കാരണം ആകെ വെട്ടുകിടക്കുവായിരുന്നു
പിന്നെ മഴയല്ലേന്നെ
പറ്റുന്നുണ്ടോ
ആ കേ ക്കാൻ പറ്റുന്നുണ്ട്
എന്നാ ചേട്ടം വന്നേ പിള്ളോരെ കാണാനായിട്ട് വന്നു അവര് രണ്ടും ഉറങ്ങുക
ആ അങ്ങനെ വന്നാ ഇടക്ക് വരാൻ പറ്റ ന്ന അത്രയും ദൂരത്തിലാണോ
ആ ഇവിടെ അടുത്താ ചേട്ട നല്ല ചേച്ചിയുടെ ആ ആ ചേച്ചി ആത് പേടിക്കണ്ട സമയൊക്ക ആവട്ടെ ഇനി ഉണ്ടല്ലോ ഒരു
ആ സമയം താവൂന്ന് തോന്നുന്നു
ആ നോക്കി നോക്കി നോക്കി ഇരുന്നത്രേ ആ ആ
ആ അവിടുന്ന് വിളി ആ അവര് വിളി ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തില്ല ആ
വഴക്കായിരിക്കും അതുകൊണ്ടാ വിളി
ആ വഴ ക്കായിരിക്കും കഴിക്കാൻ വല്ല ഇരുന്നു കാണും കഴി ക്കാനിരിക്കുമ്പോ ഞാൻ വരൂന്ന് ഒരു പ്രതീക്ഷയിലാ ഇരിക്കുന്നെ
ആണല്ലേ അല്ലെങ്കി കാറൂല്ലേ
ആ എന്നാ ക നമുക്ക്
ആ ശരി ആ എന്നാ ശരി എന്നാ ഓക്കെ ഉം